കേക്കാവോ ടാ
ആ പറയ് ചേച്ചി എന്താണ് വിശേഷം
ക്കെണ്ട്
ഔഓ
എടാ മ മഴയും തണുപ്പും
ആ ഇവിടിം അതന്നെ മഴയും തണുപ്പന്നെ
ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല
ഇന്ന് ഉച്ചവരെയും ഫുള്ള് മഴയായിര്ന്നു ഉച്ചയ്ക്ക് ശേഷം ലേശം കൊർച്ചേരം മഴ ഇല്ലാണ്ടിര്ന്നു പിന്നെ ചെറുതായിട്ടൊന്ന് ചാറി പിന്നെ കൊർച്ചേരം വെയില് പോലെ വന്ന് അങ്ങനെന്ന് രണ്ടുസ്ത്തെ തുണികള് ഞാൻ ആ വെയില് വന്നപ്പഴാ പോയി അലക്കിയത്
ഒഹോ ഹോ ഹോ ഇവിടെ ഇന്നലെ രാത്രി പെയ്യാൻ തുടങ്ങിയ മഴയാടാ ഒരു രക്ഷേഇല്ല മഴ മഴ പിന്നേം പക്ഷെ തണുപ്പ് ഒട്ടും സഹിക്കാൻ വയ്യ വെള്ളത്തി തൊഴു വെള്ള
പ്ണ്ട് ഓ ഞാനിപ്പോ കുളിച്ച് മേല് കഴുകാൻ പോയേ ഓഹോ തണുത്ത വെള്ളം വേഗം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചകാണ്ട് വേം ഡ്രസ്സ് മാറ്റി വെള്ളംന്നും സോപ്പ് തേക്കാനൊന്നും നിന്നില്ല കാരണം അത്രക്കും തണുപ്പ്
അതെ അതെ ഞാൻ അതുകൊണ്ട് വൈകിട്ട് കുഞ്ഞുങ്ങളെ അകത്തിരുന്ന് കളിച്ച ആയത് കൊണ്ട് മണ്ണിലൊന്നും ഇറങ്ങാത്തോണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല കാരണം ആ തണുപ്പ് അവർക്ക് ഏൽക്കാൻ പറ്റത്തില്ല
ഉം ഇവിടെ വേസ്റ്റ് കുഴി കുത്തിയിട്ടുണ്ട് അത് ഫുൾ ഫില്ലായി അന്നിട്ട് അതിന്റെ ഉള്ള്ത്തെ ഓസ് കൂടെ വെള്ളം ഉള്ളിക്ക് കേറാൻ തുടങ്ങി
അയ്യോ
അയ്ന്റെ അതില് തൊട്ടടുത്തന്നെ ട്രാക്കായിട്ടുണ്ട് വട്ടത്തിത്തില് സിമെന്റ് കൊണ്ട് ഒരു കുഴി പോലെ വെച്ചിട്ട് ഗ്യാപ് പോലെ എന്തോ ഇട്ടിട്ടുണ്ട് അവര് ട്രാക്ക് ഇട്ടതാണ് അവര് ചളി വേസ്റ്റ് എന്തേ വന്ന അതിൽ വന്ന് നിന്നിട്ട് വെള്ളം മാത്രം വേസ്റ്റ് കുഴിക്ക് പോകാൻ വേണ്ടിട്ട് അങ്ങന ഇട്ട്ട്ടുണ്ട് മൂന്ന് അവടേം ഇട്ട്ട്ടുണ്ട് അങ്ങൻത്തെ ട്രാക്കുകള് അതുകൊണ്ട് ട്രാക്കിന്ന് മോളിക്ക് വെള്ളം വരില്ല പക്ഷെ ആ ട്രാക്ക് അയ്ന്റെ തൊട്ട് വേസ്റ്റ് കുഴിന്റെ തൊട്ട് ഇപ്പുറത്തുള്ള ട്രാക്ക് ഫുൾ ഫില്ലാണ് നിറഞ് നിക്കാണ്
എന്ത് ചെയ്യും ങ്ങനെ മഴ പെയ്തു പോയി
അറിയില്ല നി മോട്ടർ എടുത്ത് അടിക്കണം ബാക്കി ആ വെള്ളം അടിച്ച് കളയണന്ന്ണ്ട് പക്ഷേ ഇങ്ങന മഴ പെയതോണ്ടേ ഇരിക്കുമ്പോ ആ വെള്ളം ത്തൈൽക്കന്നെ എല്ലേ വീഴ്ണത് ഈ വെള്ളം നമ്മള് കളഞ്ഞാലും വേറെ നുമ്മഴാ മോകളില് ഷീറ്റ് ഇട്ടൈന്റെ മാേൾത്തെ വെള്ളൊക്കെ അയിൽക്കെന്നെ എല്ലെ വീഴ്ണ് ടെറസിന്റെ മോൾത്തെ വെള്ളം പിന്നെ ഏഹ് വെള്ളം നമ്മൾ ഡെെലി ടാങ്കിൽക്ക് പോവും മോട്ട്റ് അടിച്ച് കേറ്റാെല്ലോ അത് നെറഞ്ഞ് പോയാ ആ വെള്ളും ഐൻ്റെ ഉള്ളിക്കാ പോവുന്നത് അപ്പൊ പിന്നെ എത്ര നമ്മള് കളഞ്ഞാലും ആ വെള്ളം അപ്പോ താൽക്കാൽത്തിന് രണ്ടൂസം കഴിയുമ്പക്കും സ്ലാബ് ഇടാംപറ്റുന്ന രീതിയിൽ ആക്കണംന്ന് പറയ്ണ്ട് അ ഇപ്പൊ വേഗം അതൊക്കെ അടിച്ച് കളയാലോ അൽപം സ്ലാവിട്ട് മൂടണംന്ന് പറയ്ണ്ടായിരുന്നു
ഉം പിന്നെ ഉം
മക്കളെന്തിയ്യുണു
ഒരാള് കളിക്കാൻ പോയടാ അപ്പർത്തെ വീട്ടിലേക്ക് വന്നില്ലേ വിളിണോ പിന്നെ ഇളയ ആൾക്കെ എന്റെ ഉണ്ട്
ആഹ് കയിക്കാനെക്കെ കൊടുത്തോ
ഇല്ലടാ മോള് വന്നില്ല അവളെ ഇന്ന് കൂട്ടാംപോണം
ആഹ്
അങ്ങനെ കൊണ്ട് വന്ന്ട്ട് ഇനി കഴിപ്പിച്ചിട്ടൊക്കെ ഒറക്കണം ഒറക്കിയിട്ടിനി ബാക്കി പരിവാടികളൊക്കെ ചെയ്യാം വിജാരിക്കുന്നു ഒറങ്ങിയാലെ പരിവാടികൾ എന്തെങ്കിലൊക്കെ നടക്കത്തൊള്ളടാ ഇപ്പം വീടൊത് ക്കെനായാലും അട്ക്കളെ ഒത്ക്കാനായാലും എന്ത് ചെയ്യാനായാലും ഇവര് രാത്രി ഒറങ്ങണം അല്ലാത്ത പക്ഷം എനിക്ക് ഒരു വാകയും ചെയ്യാംപറ്റത്തില്ല
അപ്പൊ ചേച്ചി എത്ര മണിക്ക് കെടക്കും
ഞാനൊര് പതിനൊന്ന് മണിയെക്കെ ആവോടാ കടക്കാൻ
ആഹ്
ഉം എന്ന് വെച്ചാ ഐന് മുമ്പെന്നെ ജോലിയെല്ലാം കഴിയും പക്ഷെ ഞാന് ഇങ്ങനാ ഫോണും നോക്കി എന്തെങ്കിലുവൊക്കെ കണ്ടും കേട്ടും വായിച്ചും ഒക്കെ ഇരിക്കുമ്പഴ്ത്തേക്ക് പതിനൊന്ന് മണിയാവും
ആഹ് ഇവരെ എത്ര മണിക്ക് കെടത്തി ഒറക്കും ആഹ്
അത് ശെരിയാണ് ആഹ് ആരെങ്കിലും ഒരാള്ണ്ടല്ലോ കൂടെ ആ ഒര്ധൈര്യത്തി പെട്ടെന്ന് ഒറങ്ങിപ്പോവും അന്ന് ഞാ അവരൊക്കെ ഞാൻ പത്ത് മണിയാവുമ്പഴേ ഒറങ്ങൂ ഇത്പ്പെ ഞാനും പിള്ളാരും ഒറ്റക്കേ ഒള്ളല്ലോ
ഹസ്ബെൻഡ് എവ്ടെയാ
ആള് ഇവ്ട്ന്ന് ഒരു രണ്ട് കിലോ ആഹ് രണ്ട് മണിക്കൂർത്തെ യാത്ര വേണ്ടെടാ അത്രയും ദൂരെ
ആഹ്
ആഹ് അവ്ടെ
ആഹ് എന്തായിട്ട് വർക്കിയ്യാ
പൂജാരിയാണ്
ഓഹ് ശെരി ശെരി അപ്പൊ നിങ്ങളെങ്ങനെ
എഹ് ഹ ഹ അത് ഞങ്ങള് സ്നേഹിച്ച് കല്യാണം കഴിച്ചയാടാ
അത് എങ്ങനെ കണ്ടുമുട്ടി നിങ്ങള്
ഇഹ് ഹ് ഹെ അതൊക്കെ വല്യേ കഥകളാ
ആണോ എഹ്അല്ലാ ഹ് അമ്പൽത്തിക്കാണോ പോയിട്ട് ഇണ്ടായിര്ന്നത്
ഹെ ഹെ അല്ലടാ ഞങ്ങള് സ്കൂളിൽ പഠിച്ച പരിചയം വെച്ചിട്ട്
ആഹ് അപ്പൊ ഒര്ഏജാ രണ്ടാളും
അല്ല ഞങ്ങക്ക് ഒരു വയസ്സിന്റെ മൂപ്പുംഎളപ്പും ഉണ്ട്
ആഹ് അപ്പൊ കൊഴപ്പുല്യ ഉം
അങ്ങനെ
ഓ ശരി ശരി അപ്പൊ അങ്ങനെയാണ് അപ്പൊഓപ്പും ലീവ് എപ്പോഴെങ്കിലേക്ക് വരു ഒള്ളൂലെ വന്ന എത്ര ദിവസം നിക്കും രണ്ടു ദിവസൊക്കെ നിക്കോ
ആഴ്ച്ചേ വരുവാണെങ്കി ഒരു ഓ ഒരു ദിവസം നി ക്യുന്നെച്ചാപ്പ രാവിലെ പൂജ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് അല്ല രാവിൽത്തെ പൂജ കഴിഞ്ഞാൽ വൈകുന്നേരത്തെക്ക് ആളാക്കിട്ട് വരും വന്നിട്ട് പിറ്റേന്ന് വെളുപ്പിനെ അങ്ങ് പോവേം ചെയ്യും മാസത്തിലാ വരുന്നെങ്കി രണ്ട് ദിവസം ആഹ്
ആഹ്
മാസത്തിലാ വരുന്നെങ്കി രണ്ടുസത്തെ ലീവ് ഒക്കെ എടുത്ത് വരും
ഔ
അങ്ങനെ
ആഹ് അടുത്ത് വീടുകളൊക്കെ ഇണ്ടോ
ഇഷ്ടം പോലെ ഒരു മതിൽന്ന് വ്യത്യാസെ ഓള്ളു എല്ലാര്ടെം വി എല്ലാ വീടുകളുടെയും എടയ്ക്കാ ഞാൻ
ആഹ് അപ്പൊ കൊഴപ്പുല്യ അല്ല ഹസ്ബൻഡ് ഇല്ലാതോണ്ട് പെട്ടന്ന്ങ്ങട്ട് സഹായത്തിനാണെങ്കിലുംഇഞ് ഇപ്പൊ എന്തെങ്കിലും ആപത്ത്ള് വന്നാൽ നമുക്ക് വിളിച്ചാ കേക്കാൻ ഒരുപാട് വീ
ആഹ് ഇഷ്ടം പോലെ ആൾക്കാര്ണ്ട്ടാ ഒരു കൊഴപ്പവും ഇല്ല പിന്നെ ആഹ് ഞാൻ പറഞ്ഞില്ലേടാ കായലിനും കടലിനും എട ക്കാ നമ്മടെ വീട് അന്നേരം നമ്മുടെ തൊട്ട് ഫ്രണ്ടില് കായല അന്നേരം അവിടെ ഈ ചീനവലയിടാന്ന് പറയും അവരൊക്കെ എ പ്പഴും അവിടെ കാണും രാത്രിയിലാണ് ഈ ചീനവല ഇ ടുന്നത് അന്നേരം അവര് രാവിലെ വരെ വലയുടെ അടുത്ത് കാണും
ആഹ് അപ്പൊ ആൾക്കാര്ണ്ടാവും എപ്പഴും
ആഹ് ണ്ടാവുംണ്ടാവും
ആഹ്
എന്തെങ്കിലും ടോയ്സ് എന്തെങ്കിലും കൊടുക്കായിരുന്നില്ലേ
യ്യോ എന്ത് കൊടുത്താലും നമ്മുടെ എട്ത്ത്ന്ന് മാറത്തില്ല
ആണോ
ആഹ് എന്ത് കൊടു ത്താലും ഒരു കൊഴപ്പൂല്ല നമ്മളെ അടുത്ത്ന്ന് മാറത്തില്ല നമ്മടെ പൊറകെ നടന്ന് ഇങ്ങനെ ബഹളം വെക്കും അമ്മാ അമ്മാ പലതരം കു
എ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താ കഴിക്കോ സ്നാക്സ് എന്തെങ്കിലും
ഇല്ലടാ എല്ലാം ഞാൻ വാരി കൊടുക്കണം ഒന്നും കയ്യോണ്ടെടുത്ത് കഴിക്കത്തില്ല ഭയങ്കര മടിയ
ആഹ്
അതുകൊണ്ട്
ചേച്ചി എങ്ങനെയാ ആളും കൊടുക്കില്ലേ
ആഹ് അവള് കൊടുക്കും അവള് കൊടുക്കും അവള് കൊടുത്താ കഴിക്കും
ആഹ്
പക്ഷെ അവള് അങ്ങോട്ട് മെനക്കെടത്തില്ല അവള് തന്നെ കഴി ക്കുന്നത് പാടുപ്പെട്ട
ഹ ആഹ്
അതുകൊണ്ട് ഭയങ്കര പാടാ
ആഹ് ആഹ്
പിന്നെ
ക്കറി സാനങ്ങളൊക്കെ കൊടുക്കൊ അവർക്ക് വേറെന്താ ബേക്കറി സാധനങ്ങളൊക്കെ കൊടുക്കും
അങ്ങനെല്ലടാ കേക്കൊക്കെ കഴിക്കും അല്ലാതെ ഏഹ് പി അങ്ങനെ വല്ലാതെ വേറൊന്നും കൊടുക്കില്ല ബിസ്ക്കറ്റ് ഒന്നും കഴിക്കത്തൊന്നുല്ല
ആഹ് ഈ മിക്സ്ച്ചറ് പിന്നേം ചിപ്സ് അങ്ങനെ അങ്ങൻത്തെ സാനങ്ങളൊക്കെ ഇല്ലേ
വാങ്ങിച്ചുടു ത്താ ഭയങ്കര ഇഷ്ടവാ അതൊക്കെ കഴിക്കും പക്ഷെ ഞാന് അങ്ങനെ എപ്പഴും വാങ്ങിച്ചു കൊടുക്കത്തില്ല
ആഹ് നല്ല കാര്യം ചേച്ചി അയ്ന് പകരം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫൂ ഫ്രൂട്ട്സ് ഇല്ലേ അത് കട്ട്യ്ത് കൊടുക്ക് ചിലപ്പോ ചിലർക്ക് ഇഷ്ടപ്പെടില്ല അതൊക്കെ കഴികാണെങ്കി ഫ്രൂട്ട്സ് കൊടുക്ക്
ആഹ് അവ അവര് ഇല്ല രണ്ടു പേരും കഴിക്കത്തില്ല
കഴിക്കില്ല പേരക്കെയാണ് ഏറ്റ ഫ്രൂട്ട്സുകളിൽ ഏറ്റവും രാജാവ് പേരക്കാണെന്നാണ് കേക്ണത് കാരണം എല്ലാത്തിന്റെയും പ്രോട്ടീൻ നാരുകള് പേരക്കെയാണ്
ആഹ് വിറ്റാമിൻ വിറ്റാമിൻ സി അല്ലേ വി
ആഹ് ആഹ് ഞാനിപ്പോ എവിടെ പോയാലും പരൊക്കെ ചയിക്കുമ്പോ ഇപ്പം ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടും പേരൊക്കെയാണ് ക്ക വാങ്ങാൻ പറയാ അപ്പൊ എന്റെ ഹസ്ബൻഡ് പറയും പൈസ കൊടുത്ത് പേരക്കെ വാങ്ങണോ ട്ടിലൊക്കെ ണ്ടാവുമല്ലോ അത് ഞാൻ പറയും വീട്ടിലേ ഏതേം കാലത്ത് ഉണ്ടാഓ തിന്നാൻ പറ്റില്ലല്ലോ നമുക്ക് ആഗ്രഹ ള്ളപ്പോ വേട്ച്ച് കഴിക്കണം വിറ്റാമിനും പ്രോട്ടീനും നാരളൊക്കെ ഫൈബറൊക്കെ അടങ്ങി വല്യ സംവറെ സംഭവാണത് ഇത് വാങ്ങി കഴിക്കാന്ന് പറി അപ്പൊ ഹസ്ബൻഡറ് എപ്പഴും ചിരിക്കും ഇവൾക്ക് പ്രാന്താണന്ന് പറയും ആഹ് സാധനം വെ ക്ക്യാ പറയുമ്പോ പിന്നെ നല്ല വെലയുണ്ടാവും കടകൾല് സൂപ്പർ മാർക്കറ്റിലൊക്കെ വിക്കാൻ വെച്ചിരിക്കുന്നത് നല്ല വിലയുണ്ടാവും നല്ല ക്വാളി കിട്ടിയതുണ്ട് നല്ല വെലെണ്ടാവും
ആഹ് ആഹ് പിന്നെ വേറെ എന്തൊക്കെട വിശേഷം
അഹ് വേറെ എന്ത എന്താണന്നൊയ്ക വൈന്നേരത്തേക്ക് ഫുഡ്
നംക്ക് ചോറും രസാടാം
ഉ ഊ രസം രസത്തിന് വേറെ കറികളൊന്നുല്ല
രസം ഞാാനന്നിപ്പോ വീട്ടി പോയപ്പോ എനിക്ക് അമ്മ തന്നു വിട്ടതാ ഞാനിന്ന് പറഞ്ഞില്ല ഞാൻ ഇന്ന് കറികളൊന്നും അങ്ങനെ വലുതായിട്ട് വെച്ചില്ല ഇഞ്ചിക്കറിയും ഉണക്കമീനും ആയിരുന്നു ഉച്ചക്ക് എന്റെ ആഹാരം ഞാൻ മാത്രല്ലേ ഉള്ളായിരുന്നു
ആഹ്
അതെ വേറൊരു ആഹാരം ഞാൻ അങ്ങനെ വെച്ചില്ല പിള്ളേരു ഇല്ലായിരുന്നല്ലോ ഇനിയിപ്പ പിള്ളേർക്ക് അവർക്ക് അങ്ങനെ ഇഷ്ടങ്ങളൊന്നുല്ല ച്ചേ ചെലപ്പങ്ങാ വീട്ടിന്നി നിയിപ്പോ ഫുഡ് കഴിച്ചോ ഇല്ലയോന്ന് അറിയത്തില്ല കഴിച്ചിട്ടുണ്ടെങ്കി അവര് രാത്രി ഫുഡ് കഴിക്കത്തില്ല
ആഹ് വീട് അടുത്തു തന്നെയാണോ അതോ കൊറെ ലോങ്ങാണോ
ഇല്ല ഒരു മൂന്നാലഞ്ചു വീടിനപ്പുറം ഹസ്ബൻഡിന്റെ വീട് എന്റെ വീട് ഒരു പത്ത് പതിനാല് കിലോമീറ്ററകത്താ വ്യത്യാസമുണ്ട്
ഓ ശരി ചേച്ചിയുടെ വീട്ടേക്ക് പോവോ ചേച്ചി
ഇല്ലാ അങ്ങനല്ല
ആഹ് ആഹ് ഹസ്ബൻഡിന്റെ വീട്ടിൻ്റെ അടുത്തായോണ്ട് അങ്ങട് പോവൂല്ലേ ആഹ് അവിടെ ആരൊക്കേണ്ട്
അവിടെ അമ്മ അച്ഛൻ ആ പിന്നെ ഹസ്ബൻ്റിൻ്റെ ഒരു അനിയനുണ്ട് പിന്നെ അവര് ട്വിൻസ് ആണ് ഹസ്ബൻന്റെ കൂടെ ഒരു സിസ്റ്ററും കൂടൊണ്ട്
ആഹ്
അങ്ങനെ അവരുടെ ഒക്കെ മാരേജ് കഴിഞ്ഞ് അവരൊക്കെ പൊറത്താണ്
ഓ ഇപ്പ വീട്ടിൽ അച്ഛനുവമ്മേം മാത്രേ ഉള്ളൂ
ആഹ് അച്ഛനുമമ്മേം മാത്രേ ഉള്ളൂ
ഓ
അങ്ങനെ
അങ്ങനെ
ചോറോ രാത്രി ചോറും കറീവാണോ
യേസ് ഇന്നും ചോറാണ് രാവിലെ പലഹാരം ണ്ടാക്കും ഇപ്പൊ വ പ പണിയൊന്നൂല്ലല്ലോ ആൾക്ക് ലോങ്ങ് പോവൊന്നില്ലല്ലോ വർക്കിന് പോണെങ്കി ചോറ് കൊണ്ടു പോണം അപ്പൊ രാവിലെ എണീച്ചു നേരത് വെക്കുമ്പോ വൈകുന്നേരത്തേക്ക് പലഹാരാക്കും ഇപ്പൊ എഴുന്നേ ന്നേക്കുന്നതേ ഭയങ്കര ലേറ്റായി ഏഴ് മണിക്കായെഴുന്നേക്കുന്നത് എണീച്ചിട്ട് വേഗം പലഹാരം ഉണ്ടാക്കി അതിന് കറികൾ എന്താച്ചാ ഉണ്ടാക്കിയിട്ട് പിന്നെ അടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ വല്ല ഒന്ന് കുളി കഴിഞ്ഞ് വന്നിട്ടേ ഉച്ചക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാ പോവുള്ളൂ
ആഹ് ആഹ് ആഹ് എങ്കി ശരിയടാ പിന്നെ വിളിക്കാം
ആഹ് ശരി